ഹലോ
ഹലോ ആ പറയൂ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആ
ഫുഡ്ക്കെ കഴിഞ്ഞു
പോരാ
ആ ആ ഓ
കഴിച്ചുന്നില്ല കഴിക്കണം
ടൈം ആവുന്നില്ലേ ഉള്ളൂ വോയിസ്‌
ഹലോ മിസ്റ്റർ എട്ട് മണി ക്ക്ഒമ്പത് മണി ആ ഇപ്പൊ കേൾക്കുന്നുണ്ടോ
ആഹഇപ്പൊ കേക്കുന്നുണ്ട്
ആ അത റൂമിന് ൻ്റെ ഉള്ളിലായതുകൊണ്ട് ഭയങ്കര മുഴക്കമാരിക്കും അതൊ പുറത്തേക്കറിങ്ങന്നത്
ആ
ആ അപ്പോ പിന്നെ അല്ല ഇത് എട്ട് മണി ഒരു ഏഴ മണി എട്ട് മണിയാകുമ്പോൾ ഫുഡ് കഴിക്കണം ന്നാണ് അതാണ് ശരീരത്തി നല്ലത്
ശരിയാണ് പക്ഷയെങ്കിൽ അങ്ങനെ പൊതുവേ നടക്കാറില്ല
അതാണ് പ്രശ്നത്ത
നിങ്ങള് ആ ടൈമിന് കഴിക്കുവോ
ആ പിന്നെ നമ്മുക്ക് അത് കഴിഞ്ഞ പിന്നെ ഫുഡ് കിട്ടതല്ലല്ലോ
ഹോസ്റ്റലോ മറ്റോ ആണോ
ആഅല്ല വർക്കന്ന അ
ഓ
ആ അപ്പൊ ആഹപിന്നെ ആതന്ന്പറയുമ്പോ പിന്നെ ജിമ്മിൽ പോകുവാണെങ്കില് പണി പാളും അത് കവിടെ ഡ്യൂട്ടി കട്ട് കഴിഞ്ഞ് വന്ന് നേരെ ജിമ്മിൽ പോയി വരുമ്പോത്തേക്കും ഇവിട ഫുഡ് പിന്നെ ഇവിടെള്ള സ്റ്റാഫ് എടുത്തു വെക്കും അപ്പോ ആ ഒരു പത്ത് പതിനൊന്ന് മണി കൂടിയയും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പത്ത് പതിനൊന്ന് മണിയാണ് ആകും
അപ്പോ ഉം അയ്യോടാ നെക്സ്റ്റ് എ അ ഒരു മിനിറ്റേ നെക്സ്റ്റ് മന്ത് പൊക്കോ അഹ അഹ തോടാ കാം ബിസി ഹെ ഇസ്ലിയേ ഏ വൊ ഭി അഭി ഉസ് ഹാ ഉസ്കാ കാം ഫിനിഷ് നഹി ഹോ ഗയാ ഇഹ് ഹലോ
ആ ഹലോ
ആഹാ അല്ല അത് ഈ സോറി കേട്ടോ എ ഹേ ഇവടെ ജിമ്മിലേക്ക് വരുന്നില്ലേന്ന് വെച്ചിട്ട് വിളിച്ചതാ
ആ ഹാ
ആഹ ഇവിടെ നമ്മള് ഇപ്പോ ആളില്ലാത്തോണ്ടേ കൊറെ നേരം ഉം ഉം വർക്കെയ്യാനുണ്ടാവും.
ഓ
അപ്പോ അതുകൊണ്ട് ഒരു സീനാണ്
ഓ അങ്ങനെ ഇഹ്
ആ
ഹെൽത്തൊക്കെ നോക്കുന്ന ആളാണല്ലേ
ആ പിന്നെ നോക്കണ്ടേ ഇത് കല്യാണൊ ന്നും കഴിഞ്ഞിട്ടില്ലത് കേട്ടണ്ടേ ഇവിട പൊമ്പിള്ളേരെ ഹ് ഹ് ഹ് ആ ആ ഹ് നോക്കണ്ടെത് ഇഹ് ഹ് ഹ് ഹ് ഹ് ഇഹ് ആഹ് ഹ് അ അത് ശരിയട്ട് ഒള്ള ഒള്ളതാണോ അത് പോടി ഏ അങ്ങനെ പെമ്പിള്ളേര് നോക്കണംന്നല്ല നമുക്ക് കൊറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുന്നത് നല്ലതാണല്ലോ പിന്നെ ഈ എ വർക്ക് ക്കും ഇതൊക്കെ ആവുമ്പോ ടെൻഷനും കാര്യങ്ങളും പ്രഷറും എല്ലാം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലീസ് ക്കെ അങ്ങനൊക്കെ വിചാരിച്ച് പിന്നെ ഒരു മിഷൻ ലൈഫ്ന്നെ
ഓ എന്ത എന്താ പ്രൊഫഷനെന്താ
പ്രൊഫഷൻ ഇവിടെ ഇൻവെൻട്രിയിലാണ് ഇൻവെൻട്രിയില് ഡാറ്റ എൻട്രി ഉണ് അതിന്റെ ഇതായിട്ട് പോണു
ഓ
ഉം ജി ആർ എൻ ആയിട്ട് വർക്കെ യ്ണ് പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സെക്ഷനുണ്ട് ഇൻചാർജായിട്ട്
ആണോ
പോവാ മാത്രമേ ഉള്ളൂലെ ഹ് ഹ് ഹ്
ഹ് അല്ല ഞാൻനി ഞാനിങ്ങനെ ഹ് ആലോചിക്ക അപ്പൊ ഒരുപാട്ണ്ടല്ലോന്ന് ഹ് ഹ് ഹ്
ആ പൈസാപരമായിട്ടൊന്നും കിട്ടത്തില്ല ശമ്പളായിട്ടൊന്നും കിട്ടുന്നില്ല
വർക്ക് മാത്രേ നടക്കുന്നുള്ളൂന്നാ ഹ്
ആ വർക്ക് മത്രോ നടക്കുന്നുള്ളൂ ഹ് ഹ് ഹ് ഹ് ഒന്നും പറയണ്ട എന്റെ പൊന്നോ
അപ്പൊ എത്ര മണിക്കൂറ് ഇണ്ടാവുന്നു ജോബ്
പത്ത് പതിനൊന്ന് മണിക്കൂറുണ്ടാവും
ഓ
ആ രാവിലെ എട്ട് മണിക്കൊടങ്ങി അ രാത്രി ഏഴ മണി വരെ അപ്പൊ ആദ്യൊക്കെ പന്ത്രണ്ട് മണി മണിക്കൂറായിരുന്നു ഏഴ് മണി ടു ഏഴു മണിവരെ പ്രാന്തു പിടിക്കേരുന്നു അതപ്പോ പിന്നെ മി സീനില്ല പിന്നെ നമ്മളെ വഴിക്ക് പണി കഴിഞ്ഞാ നമ്മള് ഫ്രീ ആയി
ആ
ആ പിന്നെ ആ അ അങ്ങനെല്ല ല്ല വർക്ക് കഴിഞ്ഞാ ഫ്രീയായിന്നല്ല ഏഴ് മണി വരെ ഇരിക്കണം പക്ഷെ എന്റെ ഡിപ്പാർട്ട്മെന്റില് വ മറ്റേ നമ്മളി ഈ ഈ ടോയ്സ് ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ അമ്മ വേറെ സാണെ അപ്പൊ നമ്മുക്കോ അതിനകത്തേക് അങ്ങനെ പെട്ടെന്ന് പെട്ട മൂവ്മൻ് കാര്ങ്ങള് ഒന്നും ഉണ്ടാവില്ല സാധം തീർന്ന് പോകണ്ടേ? നല്ലതാക്ക്ണ് സോപ്പും പിന്നെ മറ്റേ ഡ്രൈ ഫ്രൂ്സും ഗ്രോസറും പോലെയ അല്ലോ? അവർക്കെപ്പോളുംദിവസം പണുണ്ടാവും. വൈകുന്നേര പണി നമ്മൾ പണി പക്ഷെ ഇപ്പ പാളി ചൈനും മുംബൈും കൊറ സാധനം വന്നിട്ടുണ്ട്. ഓ കൂടെയള്ള സാധനം പൺമ്പാറടങ്ങാനായിട്ട് ഇവര് ഈ ബില്ല് കറക്റ്റ് തരത്തില്ലന്നേ. എ ഇവര് തരുന്നത്. അഡ്ജസ്റ്റ്മെന്റിലുള്ള വില്ല ആയിരിക്കും. കൊട്ടേഷൻ ബില്ല് നോക്കിയിട്ട് വേണം. നമ്മൾ ബില്ല് റെഡിയാക്കിയന്. ജി എസ് ടി ബില് ആഹ ജി എസ് ടി ബില്ല്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭ്രാന്ത് പിടിിച്ചച്ച് പോകും. ഇത്വ അഡ്ജസ്റ്റ്്മെന്റല്ലേ പാറമാ ആയിരിക്കില്ല ഇതാക്കുന്നത് നമ്മൾെന്താക്കു ഈ ഐറ്റത്തിന്റെ പേര് കണ്ടുപിടിക്കണം. ഐ ഐറ്റത്തിന്റെ പേര് ഇടണം. അതിന്റെ മോഡൽ നമ്പർ ഇടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എച്ച് എസ് എം കണ്ട പിിടിക്കണം. എച്ച് എസ് എം കു പിടിച്ചിട്ടാ പിന്നെ അതിൻ്റെ ജി എസ് ടി നോക്കണം. ജി എസ് ടി ഇതെല്ലാം നോക്കിട്ട് പിന്നെ അത് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം. അവര് കൊടട്ടു വരും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള വില്ലടിക്കണ്ടേ? ബ എല്ലടി നോക്കുമ്പോണ്ടോകും ഇത് എങ്ങനെ നോക്കിയാലും ടാലിയ കുല്ല ഇത് ജി എസ് ടി താലി ആവുമ്പോ ടോട്ടൽ എമൗണ്ട് ഡിഫറൻസ് കാണിക്കും. ടോട്ടൽ എമൗണ്ട് ഡിഫറൻ റിട്ടാലി ആവുമ്പോൾ ജി എസ് ടിിെ ഡിഫറൻസ് വരും. ഭ്രാന്ത് പിടിചോ ആദ്യത്തെ ദിവസം ഇതേ പോോലത്തെരുാന്ത എന്നാ അവർ മാർക്ക് ന- കറക്റ്റ് ജി എസ് ടി ഇല്ലാന്ന ഒരു വിഷയം ഉണ്ടാവില്ല. എതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവക്ക് എന്ത് കംമ്പപ്ലയിൻറ് ൻ ആ ഒരു ജി എസ് അല്ലേ ചൈനൽന്ന് വരുന്ന സധനംല്ലേ. നമുക്ക കപ്ലയിന്റ് ചെയ്യാല്ല പിന്നെ പറയാണെങ്കിൽ അവർക്കും നമ്മുക്കും ഒരു ലാഭമാണ്. ആ അങ്ങനത്തെരു സംഭവം. ഹ്ഹ്
അഡ്ജസ്റ്റ്മെന്റൽങ് പോവല്ലേ?
ഉവ്
ബശ്
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് റേറ്റ് പറഞ ഇ പണ്ടാറെ സോഫ്റ്റ്വെയർ ആണങ്കിൽ ഓരോന്ന് ഓന്ന്പോറുകി പറുക്കിടുക്കും എത്തിണം അതാണ് പ്രശ്നം ഇപ്പോ ഒരു ആ നെറ്റ് അ നമ്മിപ്പോ സാനലാം അടിച്ച് കൊടുതിട് നെറ്റ് ഇരുത് പെർസൻറജ അല്ലെിൽ ട്വറി ഫൈവ പെർസൻറജ് നമ്മൾ സെയിലിംഗ് റേറ്റ്ടും. സേിങ് റേറ്റ്റെ ഒരു നയൻറ്റ പെർെൻറേജ് വ വൻറി പെർസൻറേജ് നമ്മൾ എംമാർ, പി. ഇട്ടിട്ട് നമ്മൾ കൊടുക്കണം
ഓ കൊറച്ച മനക്കെട്ട്ള്ള പണിയാല്ലേ?
ഹലോ
കൊറച്ച് മെനക്കേടു ഉള്ള പണിയാല്ലേന്ന്.
ഹലോ കേക്കാംമോ
എനക്ക് കേക്കാം ഞാൻ പറയുന്ന കേക്കുന്നില്ല.
അതെനിക്കിപ്പോ ഒരു കോള് വന്നായിരുന്നു. അതണ് ഒരു വിഷ്യം അയത് പർച്ചേസർ ആര വിളിച്ചോന്ന് തോന്നുന്നു.
കട്ട് ചെയ്യണോ യണോ പോയോ? ഹലോ ഹലോ? ഹലോ